കേക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങൾ
അൽഹംദുലില്ലാഹ് റാഹത്താണ് കൊഴപ്പൊന്നുല്ല എന്തൊക്കാ അന്റെ പാട്
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്യ ആഹ് രാവിലത്താത്ത ഫുഡ ആയി ഇന്ന് ദോശയും മുട്ട കറിക്കെയാണ്
ഏഹ് നമ്മൾ തന്നെങ്ങ ഞാൻ ഞങ്ങക്ക് ദോശയും കോഴിക്കറി
അതെ ആഹ്
ന്നലെ അടുത്ത് പരേല് കുത്തിബയത്തുണ്ടായിരുന്നു
ആഹ് അപ്പ അവിടുന്ന് കൊണ്ടന്നിട്ടുണ്ടാവില്ലേ
ഉം അവിടുന്ന്
ആഹ്
കറിതോളു വാക്കിണ്ടായിരുന്നു അപ്പ അത് അപ്പൊ അത് ചൂടാക്കിട്ട് ഉഹ് ആന്ന് കൊറച്ച് കൊഴപ്പില്ലാത്ത മഴക്കണ്ട് ഉം രാവിലെ എല്ലാം പെയ്തു ഒരുലറച്ചുണ്ട് എന്നാലും ആഹ് അപ്പയം എന്താണ് കുറച്ച് സ്ട്രോങ്ങുള്ള മഴ പൊക്കണ ഇപ്പൊ
അതെ
ഉം സ്കൂൾ തുറന്നെ രണ്ട് ദിസം പെരുമഴയയല്ലേയിരുന്ന
ആഹ് അതെ രണ്ടീസം നല്ല മഴേ
അല്ല ആ മഴ പിന്നെ പെയ്തിട്ടില്ല
ആഹ്
എന്താ ഉച്ചഭക്ഷണത്തിന് റെഡിയ ആക്കണം
ഇച്ച ഭക്ഷണത്തിന്ള്ളത് നോക്കിട്ടില്ല അപ്പൊ ചായപ്പനി കഴിഞ്ഞിട്ടുള്ള ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്
ആഹ് ഞാൻ അരി അടുപ്പത്തിട്ടു ഉം എല്ലാരും കുട്ടിക ഒക്ക ഒന്ന് ലീവ് ആണല്ലേ
ആഹ് അന്ന് എല്ലാർക്കും ലീവാണ് എല്ലാരുന്നും പടെള്ള ദിവസ
പിന്നെ വേറെ എന്തൊക്കെയാ വീട്ടിൽ പോയിരുന്നോ
ആഹ് വീട്ടേക്ക് പോയിന് വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് ഈ ചൂട് കാരണം അങ്ങനെ പുറത്ത് പോയിട്ടൊന്നുല്ല പെരുന്നാളക്കെ ഉസാറായി പെരുന്നാളൊക്കെ ഉസറായി പോയി ബീഫ് ഇന്നലെ വെച്ചു ഞങ്ങള് ഇനണ്ട് കൂടി ഇരിക്കത്
ഏയ് ബാക്കിണ്ടല്ലേ
ആഹ് അല്ലെ ആഹ് ഞാൻ എന്റെ വീട്ടിൽന്ന് കൊടുന്നീന്ന് ഇവിടെ പിന്നെ കൊറച്ച് കിട്ടൊള്ളൂ വീട്ടിൽന്ന് കിട്ടുല്ലെ അപ്പൊ അവിടെ എല്ലാം കിട്ടും. അവിടെ രണ്ട് പള്ളിക്കന്ന് കിട്ടും പിന്നെ വീട്ടേൾല് അറക്കണ് അതും കിട്ടും.
ആഹ്
ഹ് ഇഹ് അവിടെ ഇറച്ചി കിട്ടാറ് പള്ളിക്കന്നെനെ കിട്ടേയ് പള്ളിക്കൽ ന്നെനെ എന്റെ വീട്ടിൽ അഞ്ച് കിലോളം എറച്ചി കിട്ടും പള്ളിക്കന്ന്. ഉ പിന്നെ അവിടെ എന്റെ ചെറിയ രണ്ടാമത്തെ ആങ്ങള അയ് കവറ് ആക്കാനൊക്കെ നിൽക്കോയ്
ഉ
അപ്പോ ഓലുക്കും കൊടുക്കുവല്ലോ?
അതെ
അങ്ങനെ കിട്ടും പിന്നെ അവൻ്റെ തുണക്കാരല്ലെ അറത്തിന്ന് അതും കൊടുത്ത്ക്ക്‌ണ് അവൻക്ക് അഞ്ച് കിലോ അങ്ങനൊക്കെ ഒരുപാട് എർ- പിന്നെ അപ്പൊ അവടെ ഫ്രിഡ്ജ് കേടാണ് അപ്പൊക്ക് തന്ന്
അ ഹാ അത് ശരി ഉം അല്ല ഇത് നല്ല ഫ്രഷ് ആഹ് ചാവേ മറ്റെ കടേന്ന് വാങ്ങണ മാതിരി ആവൂലല്ലോ
അത് ശരിയാണ് പിന്നെ പൊറത്ത ഭക്ഷണം കഴിക്കല്ണ്ടോ?
പൊറത്ത് അങ്ങനെ പോവാ കഴിക്ക അങ്ങനത്ത ഒന്നുല്ല അങ്ങനെ പോണം ന്ന് നിർ- എന്തേലൊക്കെ ആണ്ങ്ങള് ഇവടെ കൊടുന്ന് തെരാന്നല്ലാതെ അതും കുറവാണ് എപ്പളും കൊണ്ടരാൻ പോക്കും കാക്കൂ സുഖം ഇല്ലാതായിട്ട് കുറച്ച് കാലായി അപ്പ പിന്നെ അതിന്റെ ബേക്കിലാ ഇപ്പൊ
അഹ് അഹ് എന്തേ
അത് ടൈൽസ് കാല്മ്മക്ക്‌ വീണത അയ്ന്
അ ആഹ്
അഹ് ലോടെർക്കു മേ
ആ അതെ അതെ ആഹ് അപ്പൊ വീണ് ട്ട്ണ്ടാവും കാല്മ്മക്ക്‌ ലേ
ആ കാല്മക്ക്‌ വീണ് എല്ലും നെരമ്പൊക്കെ അറ്റ പോയി ഇപ്പ അങ്ങനെ തിരിച്ച് വന്ന് പണിക്ക്‌ പോക്ക് തുടങ്ങിയിട്ടൊള്ളു
ആഹ്
അങ്ങനൊക്കെ ആയപ്പൊ പിന്നെ പൊറത്തു പോക്കും അല്ലാതും
ഒക്കെ അതെ അതെ ആ അതെ ഞമ്മ- ക്ക്‌ ഇണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ വെജ്ജെതെക്കെ ആകുമ്പോ നമുക്ക് ഞങ്ങളും പിന്നെ പുറത്തൊന്നും പോവില്ല ഞങ്ങളെ പുറത്തൊന്നും അങ്ങനെ കൊണ്ടോവില്ലെ അങ്ങൻത്തെ ആൾക്കാരാണ്
പൊറത്ത് പോണൊക്കെ ആൾക്കാര കൂട്ടുകാരമാരെ പ്പൊക്കെ പോയിന് കൊറേ മുന്നെ ഇപ്പൊ പിന്നെ പോക്കില്ല ഇതൊക്കെ ഇങ്ങനെ ആയി പിന്നെ ഓരോരോ ബുദ്ധിമുട്ട്. ട്ടോള് ന്ന് ഓരോ ഓരോ കൊല്ലം ഓരോ ബുദ്ധിമുട്ടോളല്ലേ
മുന്നോട് ഒരു കരകയറ്റം കിട്ടണില്ല അതന്നെ അല്ലാത്ത കൊഴപ്പം ഒന്നു ല്ല എന്തെങ്കിലും ആയിട്ട് തട്ടുണ്ടാവും പിന്ന തുമ്മെ പൈസക്ക്‌ ഡ്ഡിം വെരെല്ലേ
അതെ പൈസക്പ്പം ബുദ്ധിമുട്ടാണ്
അങ്ങനെ പോണം കുട്ടികൊക്കെ പോയിശീലല്ല ആദ്യ പെരുന്നാൾക്ക് പെരേല് ഒന്ന് പോയിവരും
അതെ ഇങ്ങത്തെന്നെകാട്ടാ പെരുന്നൾക്ക് പെരേപോവും ഇപ്പകൊർച്ചീസം മദർസസ്കൂളില്ലാത്തോണ്ട് കൊറ ച്ചീസം നിന്ന് പെരുന്നാക്ക്
ആഹ് ആഹ് അന്നൊന്ന് ആർക്കും നിക്കാ പറ്റിട്ടില്ല
ആഹ് രാഎന്ത ചായുടികഴിഞ്ക്ണോ
ഇല്ല ചായ ഒരു തല നീച്ചു വരുന്നൊള്ളൂ ഒര് തല ഒരാള മദർസട്ട് വന്നിട്ടുള്ളൂ ഒക്കെ കൂടി തുടങ്ങുന്നുള്ളൂ ഞങ്ങള് എട്ട എട്ടര ഒക്കെ ആകും കുടിച്ചാണ് ഞാന് പിന്നെ രാവിലെ തന്നെ ആ ചുട്ദൊശ രണ്ടണം തിന്നും ഇഞ്ഞട്ട് തെല്ലാം കഴിഞ്ഞട്ട് പത്ത്പയിനൊന്ന്മണിയാവും ആ നേരത്തൊര് ചെലപ്പം ബാക്കിണ്ടെങ്കി തിന്നുല്ലങ്കി തിന്നൂല്ല
ആഹ്
ഇനിക്ക് നേരത്തെ കിട്ടണം
അത് നമ്മുക്കങ്ങനശീലായിട്ടാ ച്ചുട്ടിട്ട് ഞങ്ങളും അങ്ങനെ കുടിച്ചീന്നു രാവിലെ കാലിച്ചായആ ചൂടോട്ക്ക നെ തിന്നാ നല്ല രസാ
ആഹ് ആഹ് കാലിച്ചായിക്ക് രണ്ട് ദോശിം തിന്നാ
ദോശേക്കൂടെ ഞങ്ങള് തിന്നും നട്ട് പിന്നെ ഇങ്ങനെ പണിടുക്കും പിന്നെ ചെലപ്പോ ഉച്ചക്കക്കെ തിന്നൊള്ളു ഇങ്ങൾ പറഞ്ഞൾ തിന്നാ ബാക്കി ണ്ടെങ്കിൽ തിന്നും ല്ലെങ്കിൽ ഇല്ലാചിട
എത്ര ചിട്ട ഒയിവാക്ക കുട്ട്യാൾ അങ്ങനെ ക്ക ആക്കിട്ട് പോവുമ്പോ പിന്നെ തിന്നേച്ചാ നോക്കും എത്രാളാ
എനിക്ക് മൂന്നാള്
ആഹ് പെൺകുട്ടിയാളോ ആൺകുട്ടിയാളോ
രണ്ട രണ്ടാണ് ഒരു പെണ്ണ് ചെറുത് പെണ്ണാ മേലെ രണ്ട് ആണ് കുട്ട്യാളാ ഓ
ഇക്ക് മൂന്നാള് പെൺകുട്ട്യാളാണ്
അതെ ആഹ് ആഹ് മു മൂന്നാളും പഠിക്കാ
ആഹ് ആഹ് ല്ല ഒരാള് പഠിക്കാൻ അന്ക അങ്കലവാടിക്ക ആക്കി ട്ടോള്ളൂ എൽ കെ ജി ക്ക ആകീട്ടില്ല ആവണ് ആവണോള്ളൂ നാലാം വയസ്സിലാക്കാച്ചിട്ടാണ് മൂതോൾ പത്താം ക്ലാസില് എസൽസി എഴുതി ഇനി എവിടേലും കിട്ടോ ട്ടോ നോക്കിരിക്കാണ് പ്ലസ് വണ്ണ്ക്കെ ആഹ് മാർക്ക് നല്ല ഓവറല്ല ഒര്ട്ത്തരം രണ്ട് എപ്ലസ്. മാർക്കൊക്കെ കൊറച്ചൊക്കെണ്ട് അയ്ന് ഓക്ക് എന്താണ് ഇത് കൊറവാണ് ഏതൊരു വിഷയത്തിന് പറ്റെകൊറവാണ്.
അതേ ലേ എവ്ടെലും കിട്ടൊക്കെണ്ടാവും.
ആഹ് ഓളെ സ്കൂളിതന്നെ കിട്ടിട്ടെ നമക്ക് ക മറ്റത് നമ്മക്ക് ലോങ്ങാണ്.
അതെലേ?
ഉം ആഹ് പിന്നെ ലോങ്ങായാലും ബസ്ഫീസൊക്കിയ മാസംഫീസൊക്കണ്ടല്ലോ
അത് വാണ്ട പ്ലസ് ടു വരെ പിന്നെ അത് വാണ്ട അത് കഴിഞ്ഞാലാണ് നമ്മക്ക് പൈസ ക്ക്ള്ളപണി
ഉം പത്ത് വരെവല്ല്യ കൊഴപ്പല്ലാതെ പോവും ഉം പത്ത് കഴിഞ്ഞാ പിന്നെ മ്മ
പണിയാ പ്ലസ് ടുവിന് പൈസ ഒന്നുംല്ല ബസും പൈസ കൊട്ക്കണം ഇങ്ങള് പറഞ്ഞ പോലെ പ്ലസ് റ്റൂ ങ്ങട് കഴിഞ്ഞാലാണ് പൈസക്ക് പിന്നെള്ളത്
പിന്നെ കെട്ടിവെച്ച് എന്തിനാവും പഠിക്കണ്ലേ
അതെ ന്റെ മോന് ഇപ്പ പ്ലസ് റ്റു കഴിഞ് ബീഫാമിനാ
ഉം
പ്ലസ് ടു വരെ പൈസക്ക്‌ ചെലവില്ല ഇപ്പ അതണ്ട് പൈസക്കെ എന്ത് ചിലവാച്ചിട്ടാ പഠിക്കാൻന്നെ നാല് ലക്ഷംവാണം അഹ് ഓല് എട്ക്ക്‌ണ വിഷയത്തിന് അനുസരിച്ചിട്ട് നമ്മക്ക് പൈസ കൂടും
ഏ
ഉം
പഠിപ്പിച്ച് ചെറിയ ജോലിയാക്കണം എന്നാണ് മനസ്സില് ആഗ്രഹം അള്ളാഹു എന്താ സാധി ചെലർക്ക്‌ പെൺകുട്ടികളല്ലേ അപ്പൊ ഒൽക്കൊക്കെ ചെറിയ ജോലിയാക്കി വിട്ടാല് പിന്നെ സഹായിച്ചാപ്പിന്നെ നമ്മള് വസ്സായ പിന്നെ നമ്മളെ കൊണ്ട് വൈക്കൂല നമ്മളേം കൂടെ ഓല് നോക്കണ്ടിവരുംപ്പൊ
അപ്പ അതൊന്നും വാണ്ട അപ്പൊ ഓൽക്ക്‌ ചെറിയ തൊഴിലാക്കിട്ടാ ഓൽക്ക് ഞമ്മക്ക് അങ്ങട്ട് കൊട്ക്കണ്ടല്ലേ
അതെ
ഞമ്മക്ക് ആങ്ങലമാര്ണ്ടാവുമ്പ എത്ര ഇല്ല്യ പറഞ്ഞാലും
അതെ അതെ ഞമ്മക്ക് തരും ഉം
ഉം അത്ര ഇല്ലേ ആങ്ങമാര്ള്ളത് ഇള്ളത് തന്നെയാണ്
ത്താ നമ്മക്ക് പടചോൻ
സെരി അതന്നെ ഇന്നലെ ന്റെ കൂട്ട്കാത്തിന്റെ മാപ്പിള പെട്ടന്ന് വണ്ടി ഇടിച്ചിട്ട് മരിച്ച്ക്ക്‌ണ് അത്
അയെന്തേ
കോട്ടക്ക്‌ വച്ചിട്ട് ഉം അത് ഞാനും ഓളും ഒപ്പം പഠിച്ചതാ ക്ലാസ് വിത്യാസൊണ്ട് ഇവ്ടെ വന്ന് പരിചയപ്പെട്ട് ഓള് ഓളെ എട്ടത്തിന്റെ അട്ത്താണ് വീട് കേറ്റിയിക്കണത് ഓള് ഇപ്പ മരിചപ്പ പറഞ്ഞാത്രേ ന്റെ കുട്ടിനെ ഒറ്റപ്പെടുത്തര്ത് എന്റെ കുട്ടിനെ കൂട്ടത്തില് കൊണ്ടുപോയിക്കോണ്ടിന്ന് ഓര് പെരപ്പണിയൊക്കെ കഴിഞ്ഞര് കൂടിരുന്നീന് നെലംപണിക്ക് വേണ്ടിട്ട് എട്ത്തിയൊട്ക്ക്‌ന്നെ വന്നിട്ട് നെലംപണിയൊക്കെ കഴിഞ് ഇന്നലെ പയ്ന്റടി കഴിഞ് ഇന്നലെയാണ് കുടി ഇരിക്കാൻ നിക്ക രണ്ടാവട്ടം കേറിയിരിക്കാ ക്കാണ് അപ്പൊത്തിന് മയ്യത്താണ് വന്നത്
ഔ എന്താ
ഓൻ സ്നേഹിതമാരെ കൂടെ ബിരിയാണി തിന്നാൻ പോയതാ അത്ര സ്നേഹിത നമ്മളെ ബിരിയാണിതിന്ന് വരാറഞ്ഞു കണ്ട് വര്വടാ എന്ന്പറഞ് കൊണ്ടോയതാത്ര
ആഹ്
ഉം
അത് അയിന്റെ സമയം അതാവും അയിന്റെവിധി പാവാണ്
എന്തിയാ അ പര് രണ്ടിവസം പയിന്റെ ഒക്കെ അടിച്ചി അത്രയും പൈസ ചെലവാക്കി രണ്ടീസോടെ കൂടെ കെടന്നക്കുകയാണെങ്കില് ഇഞ്ഞിപ്പോ ഓള ജീവി ആ കുട്ടികളും ഉണ്ടായിട്ടില്ല ഒറ്റ കുട്ടികളുല്ല ഉം
കുട്ട്യാൾ ഇല്യന്ന്ണ്ടെങ്കി എന്താപ്പ എടങ്ങേറ്
ശരിയാണ് തീർത്താ തീരുല മറ്റേ കുട്ട്യാകെങ്കിലും വെച്ചെക്കുമ്പ മനസ്സിന് ശാന്തികിട്ടും ന്റെ കുട്ട്യാളെ നോക്കണല്ലോന്ന് മനസ്സ്ക്ക് വെരും
ആ
പേരിം കൂടിയൊക്കെ ഉസാറായി വന്നപ്പോത്തിന് കാര്യപ്പെട്ട ആൾ എറങ്ങിയണ്ട് പോയി ഉം
എന്താ കാട്ടലെ ഇപ്പ കേക്ക്ണതൊക്കെ അങ്ങനെണ് അധിക ഈ ചെർപ്പക്കാര്
അഹ് കുട്ട്യാളും മക്കള ഇല്ലത്തോണ്ട് നോക്കുമ്പ എന്താണ് വല്യയ കൊയ്പ്പല്ല വേറെ ജീവിതം നോക്ക എന്തേം ചെയ്യാ ഇമ്മി ഇപ്പി ല്ലേയ് ഇനി ഏട്ടത്തിയാളോ അന്ജതിയാള്ളൊക്കൊ ക്കെതാവണ്ടെ അപ്പൊ ഇഞ്ഞി എന്തായാലും
ആഹ് ഇല്ല
ഇഞ്ഞി കെട്ടികോട്ന്നാകുട്ടി ഉണ്ടായി കിട്ടിയാ മതെയ്നി അതാ ഞാന്
ആഹ് പിന്നെ ഓന്ക്ക് ഇണ്ടാവാത്ത കേടാണാവല്ലേ ഓനിക്ക് ഇല്ലാത്ത കേടാണോ
ഓന്ക്കാ ന്നാണ് പ്രശ്നം പറഞ് പിന്ന ഇപ്പ ലാസ്റ്റ് വെച്ചിട്ട് തൈറോഡിന്റെ പ്രശ്നക്കണ്ട് അപ്പോ ഓക്കാണ് അവും പറഞ്പ്പ ഇന്നോട് ഉ
ആഹ്
ഉം അതാ പറ്ഞ്ഞത്
എന്തായാലും കേട്ടപ്പൊരു എടങ്ങേറ് അത്
ആഹ്
ഉ
ആഹ്
ഇനി ഉച്ചക്ക് ഉച്ചക്കക്ക്ള്ള പരിപാടി നോക്കണ്ടേ ഇനി എന്താ ഉച്ചക്ക്
ഉച്ചക്ക് ഞാൻ കയ്പ്പങ്ങ ഉപ്പേരിം
ഉം
ഇണ്ടാക്കെച്ച് ഇണ്ടാക്ക്ണ്ട് ഇനി എന്തേലൊക്കെന്ന് കറി ഇണ്ടാക്കണം മുരിങ്ങെന്റെല എന്തേം കിട്ടോ പോയോക്കട്ടെ ഞങ്ങൾ മീൻ വാങ്ങ്ണ ആൾക്കരല്ല ആക്കാരല്ല മീനും അറ്ച്ചിയൊന്നും വല്ലാ ഇഷ്ടള്ള ആൾക്കാരല്ല അങ്ങക്ക് പച്ചക്കറി ആയാ മതി പച്ചക്കറിം പപ്പടും ഉം പച്ച മീന് ഇപ്പ ടേസ്റ്റ് ഇല്ലയ് ആഹ് ആ ഹ് അഹന്നെ വാണം നിർബന്ധല്ല ഉപ്പേരി ആയാലും കുട്ട്യാക്ക്
ഉം ഇന്ന ആയ്ക്കോട്ടെ വേറൊന്നും ഇല്ലല്ലോ ഇല്ല ന്നാ ശെരി വാലെയ്ക്കും മുസ്സലാം